കേൾക്കുണ്ടോ
ഇല്ല കൊറച്ച് കൊറവാ ആഹ് ഹലോ
നാള ചെ ആഹ് പറയ് എന്താ വിശേഷൊക്കെ ആഹ് കേക്കുണ്ട് പറഞ്ഞോ
ആഹ്
എന്താ വിശേഷങ്ങളൊക്കെ പറയ്
നല്ല വിശേഷം
എന്തായി ഞമ്മളെ ട്രിപ്പിന്റെ കാര്യം
ട്രിപ്പിന്റെ കാര്യം ബാക്കി രണ്ടാൾക്കാരും ഒന്നും പറഞ്ഞില്ല
അനക്ക് പേഴ്സണൽ ആയിട്ട് മെസേജ് അയച്ച് നോക്കി കൂടായിനോ
ആഹ്
അത്ച്ച് ചോദിച്ചോക്കിയേനി ഇണ്ടോ ഇല്ലേ എന്നുള്ള
ക്ടാണ് ആഹ് ആഹ് ആഹ് ആഹ് അഹ്
ഭാക്ഷണം കഴിച്ചോ
ഭക്ഷണം കഴിച്ചോണ്ടിക്കാണ്
കഴിച്ചോ
ഭഷണം കഴിച്ചോണ്ടിക്ക സ്പെഷ്യല് നെയ്ച്ചോറും ചിക്കനും അചാറും പപ്പഴും അവിടെ ആഹ് ഫുഡ് കഴിക്കാൻ വന്നതാ
കപ്സിം കടായിം
ഓഹ്
പിന്നെ എന്താ മഴ ഇണ്ട അവിടെ
മയാ കൊറവാ കുട്ടിയള് എവിടെ
ഉം ഒരാള് വല്യയാണ് ഇസ്കൂള് പോയി ചെറുത് ഇവിടണ്ട്
ആഹ്
ഞാൻ ഇന്നലെ അങ്ങട്ട് വരണം വിചാരിച്ചീനി അയിലാണ് ഇന്ന് സ്കൂള്
ആഹ് ആഹ്
ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തോ ഇന്ന് വര്ണില്ല
അത് ചെയ്താള
ഉം
ഫേസ് വാഷ് മാറ്റോലതും കഴിഞ്ഞിട്ടില്ല
ആഹ് അത് ഞാൻ ചോയിച്ചോക്കീനി
ആഹ് ഇനി ഞങ്ങക്ക് രണ്ടാക്കും കൂടി പിന്നെ ഓർഡർ ചെയ്യാ
ആഹ് ആഹ്
അനക്ക് ഓർഡർ ചെയ്യ്‌ണ്ടോ ഇജ്ജിപ്പോ
എന്താ പണി
ഓന് നഖം മുറിക്ക ഇന്റെ മേല് കട്ടർ വെച്ചാണ്ടെ ഇതാക്ക
ഏഹ്
ഓന്റെ നഖം വെട്ടാൻ വേണ്ടി വന്നതാ ഞാൻ ഇവിടെ
വേദന ഉണ്ട് ട്ടോ പിന്നെ അവിടെ അവിടുത്തെ വിശേഷങ്ങൾ ഒക്കെ എന്താ പറിയ്
ഇവിടെ നല്ല വിശേഷം
ഇജ്ജ് ഇന്നാള് ഇണ്ടാക്കില്ലേനോ മറ്റേ ഏഹ് ആ ചോറ്
ആഹ് മദ്ഹൂത്
ആ ചോറിന്റെ റെസിപ്പി ആ അയ്ന്റെ റെസിപ്പി പറഞ്ഞാട്ടീക്ക എങ്ങനെന്ന്
അയ്‌ന്റെ റെസിപ്യോ
ആഹ്
അയ്‌ന്റെ റെസിപ്പി ഞമ്മള് ബസ്മതി റൈസ്ട്ക്ക സെല്ലാ ബസ്മതി റൈസ്
ആഹ് പിന്നെ
പിന്നെ ഞങ്ങള് അയ്നാത്ത് മദ്ഹൂത്തിന്റെ ഒരു പൗഡ്രെയ്‌നി ആഹ്
ആഹ്
പിന്നെ കൊർച്ചേരൊന്ന് കുതിർക്കാൻ വെക്ക പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു കാപ്സിക്കോ വാണെങ്കില്
ആഹ്
പിന്നെ ഒരു ജാറ്ക്ക് ഒരു ഒന്നോ രണ്ടോ തക്കാളീം രണ്ട്
ആഹ് കബ്സ വെക്ക്ണ അതെ സെയ്‌മെന്നെ
ആഹ് രണ്ട് പച്ചമൊളകും പിന്നൊരു കൊർച്ച് കുരുമൊളകും ഇതൊക്കെട്ട് അടിക്കാ
ആഹ്
ന്ന്ട്ട് നമ്മളെ മിക്സ് അല്ല നെ കുക്കറില്ലേ
ആഹ്
കുക്കർക്ക് പാര കുക്കർക്ക് പാരമ്മള് കുൺ കുക്കർക്ക് എണ്ണോയ്ക്ക ന്ന്ട്ട് ഞ മ്മളീ ഗാർലിക്ക് ക്കും
വല്ലുള്ളി വാട്ടണ്ടാ
ഞ്ചറും പേസ്റ്റ് ണ്ടല്ലോ
ആഹ് ആഹ്
വല്ലുള്ളയ്ക്ക് ഏ വാണ്ട വാണ്ട വാണ്ട എളക്ക പിന്നത് കയ്ഞ്ഞാല് നമ്മളാ ണ്ടാക്കി വെച്ച പേസ്റ്റ്ണ്ടല്ലോ
ആഹ് ആഹ്
പിന്നമ്മ
ആഹ് പിന്നെ അയ്നൻസരിച്ച് വെള്ളൊയ്ക്ക ലെ
ആഹ് പിന്നെ ഒരു രണ്ട് ണ്ട് വിസില് മതി
ആഹ്,
അയ്ക്ക് പിന്നെ എതുണ്ടാക്കി, ആ, ആ ചോറ്ക്ക് പിന്നെ എന്ത വേറെ? എന്ത ഉണ്ടാക്കിനെ കടായോ.
പ്പന്നെ ചിക്കനും ഉടും.
ആഹ് വലിയ പീസ് ആക്കിയാനെ ഇട്ടീന്.
ഞമ്മള് ആ ഞമ്മക്ക്ഷ്-ചെറിയീസ് മോഡല ആയിക്ക് ചിക്കൻ ഇട്ടുക, ആ ചിക്കൻ ആയ്ക്ക് ഇടുക-
ആഹ, ആഹ,
ഉം എന്നിട്ട്,
ഉം അങ്ങനെ വേറെ സൈഡ്- ആയിട്ട് എന്തെ ഉണ്ടെനാ.
ഏ സൈഡ് ആയിട്ട് ഒന്നും- ഉണ്ടക്കീല്ല, അയിത്ത ചിക്കൻ- ഉണ്ടാവല്ലോ പിന്നെ ആയ- മയോണേസും. ടൊമാറ്റോ സോസും ഉണ്ടാക്കിനി-
ആ, ആ, ആഹാ,
വേറെ ശരി ടെസ്റ്റ്നായിട്ട്-
ഓ...
ഇജ്ജ് പൊറത്ത് പോയി- തിന്നണത് മദൂദ് പൊറത്ത്-
ആഹ് പൊറത്തു പോയി തി-
അതേപോലെ അതേ ടേസ്റ്റ് ഉണ്ടോ?
ആഹ്,
അങ്ങനെ ടേസ്റ്റ് ഇണ്ടോ ഉണ്ടാക്കീട്ട്.
ആഹ് ടെസ്റ്റ്ണ്ട്.
ആഹ, ആഹാ,
ഉം.
പിന്നെപ്പ എന്താ? ങ്ങടെ വീട്ടില് അക്കോറിയത്തി മീന്- ഉണ്ടോ അപ്പോ, ഫിഷ്ണ്ടോ?
ഉം.. ഒന്ന് ചത്തു.
ഏത്?
വൈറ്റ്.
ഓ...
ബ്ലാക്ക് ഇണ്ട് ഇപ്പളും.
ആഹാ...
ഉം...
പ്പയ്കൊന്നൂടി വേണല്ലോ? പൊറത്തുള്ളതോ?
ആ പുറത്തുള്ളത് അവിടെണ്ട്.
ആഹ...
ഉം...
പിന്നെ എന്തൊക്കെ പറയ്, ഇയ്യ് എപ്പളാ ഇനി തിരിച്ചു പോവാ?
ഞാ ഇപ്പോ ഫുഡ് കഴിച്ചു- കഴിഞ്ഞാൽ പോവും.
ആഹാ.. ഞാൻ എന്റെ ഫ്രണ്ട്സിനോട്- പറഞ്ഞിട്ടെ.
ആഹ് ആഹ്
ആര്ക്കും ഇതില്ല
ആഹ് ആഹ് അതാണേ ഓലാദ്യായിട്ട് കേൾക്ക്ണോണ്ടാക്കാരം ഉം
ആഹ് എന്താറീല്ല ആര്ക്കും
ഉം
ഭയം എല്ലാർക്കും
ആഹ് ആഹ് അത് ആദ്യം ഞാനും അങ്ങനെന്നെ വിചാര്ച്ചീന്യെ ഞാനും ആദ്യങ്ങനെ ന്നെണ് വിചാര്ച്ചീന്യത്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ഉം
ഞമ്മക്ക് ഞ് അട്ത്ത വരവിന് ലോഡഡ് ഫ്രൈസ് തിന്നാൻ പോണട്ടോ
ലോഡഡ് ഫ്രൈസോ ആഹ് ആഹ് തിന്നാൻ പോവാ. ഉം
ഇഞ്ഞ് വെരുമ്പം
ഉം
പിന്നെന്തെക്കെ?
ആഹ് ഇങ്ങള് എൻ്റൊരു ഫ്രണ്ടിന്റെ
ആഹ്
അനിയത്തിക്ക് സംഭവിച്ചത് അർഞ്ഞോ?
ഇല്ല
ഞമ്മളെ അവടെ അട്ത്ത്ള്ളൊരു ഫ്രണ്ട് ണ്ടല്ലോ ഇൻക്ക്
ആഹ് ആഹ്
അയ്ന്റെ അനിയത്തി മദ്രസ്ക്ക് പോകേനി
ആഹ് ആഹ്
അപ്പം മുന്നിലൊരു മീൻ വണ്ടി നിർത്തീനി
ആഹ്
അപ്പൊ അയിന്റെ അട്ത്ത്ക്കൊര് പുച്ച് പൂച്ച ങ്ങനെ വെന്ന് അപ്പൊ ഓള് വിചാര്ച്ചത് ഓളട്ത്ത്ക്ക് വെരാ ചാര്ച്ച് ഓള് റോഡ്മ്മക്കാണ്ട് നിന്നേല് ഒരോ ർക്ഷ വന്നാണ്ട് കുത്തി.
ആഹ് ആഹ് തെന്റെമ്മച്ചി പർഞ്ഞീനി ഇൻക്ക് പ്പളാ ആളെ മൻസ്സിലായത്.
ആഹ് അപ്പം ഓളെ കാലിന്റെ കാൽമക്കൂടാണ്ട് ഓട്ടർഷന്റെ ടയർ കേറി. ഇന്നലെ പോവാൻ നിന്നിനി പക്ഷേ ഇമ്മച്ചി വരാൻ നേരം വൈകി ഇമ്മച്ചി ണ്ട്ന്ന് പർഞ്ഞീനി ഇൻ്റെ പ്പം ഓള് രണ്ടാം ക്ലാസ്സില്.
ആഹ്
അപ്പ ന്നട്ട് കാലിന് പൊട്ട്ണ്ട് രണ്ടെണ്ണം.
ആഹ് ഇയ്യ് കാണാൻ പോയില്ലേ?
ഓഹ് ഞങ്ങള് ഞാനും ഉമ്മയും ഉപ്പിം ഉം യുവെ ഹോസ്പിറ്റല്ക്ക് പോയിനി കാണാന്.
ആഹ് ഡിസ്ചാർജാക്കിണാവല്ലെ.
ഓ ഡിസ്ചാർജ് ഒക്കിയോ ലി ഇന്നലെ രാത്രി വീട്ടിലെത്തിയോ മിന്നന്ന് രാത്രി വീട്ടിലെത്തി
ആഹ്
അത് ഒരു കാലുമേ കൂടാണ്ട് കേറിയേല് രണ്ടു വരിലും ആണ്ട് പൊട്ടി
ആ
അത്
ഔഹ്
എല്ല് പൊട്ടി പുറത്തേക്കാണ്ട് വരുന്നേ പറഞ്ഞേ ചെറിയ കുട്ടിയല്ലേ
ആഹ് ആഹ് ആഹ് തടിയില്ലല്ലോ
ഉം ഉം തടിയുല്ല
ആ ആഹ് ആഹ് പാവം
ആ ഞങ്ങ് ഞങ്ങളുടെ വീടിന്റെ ഇവിടന്ന് തന്നാ സംഭവം
ആഹ് എവിടുന്ന് ആഹ്
ഞമ്മുടെ വീടിന്റെ മുറ്റത്തായാ ഇവിടന്ന്ന്നെയാ സംഭവിച്ചത്
ആ ആഹ് എതാ നിനക്ക് പോവാനായില്ലേ എന്നാ ആയിക്കോട്ടോ ഞങ്ങ ഓക്കെ ഓക്കേ എന്നാ